എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ല. കഴിക്കാൻ പോന്നേള്ളു ഇങ്ങള് കയിച്ചോ?
ആഹ് കയിച്ചു. കയിച്ങ്ങനെ കെടക്കാ.
പറയാ
ഉം പണിയൊക്കെ കയിഞ്ഞു. എല്ലാം കഴിഞ്ഞ് നേറത്തെ കയിയും.
അ ആഹ് വെള്ളിയാഴ്ച ആണല്ലാ. നമ്മളും ഇവിടെ വെള്ളിയാഴ്ച ആവുമ്പോ നേരത്തെ പണി കയിക്കും.
ആഹ് എന്താ ഇന്ന് കൂ കൂട്ട് സ്പെഷ്യല് മോര് കറിണ്ട് ബീഫുണ്ട് പയറുപ്പേരിണ്ട്.
ആഹ് നല്ല രസാണല്ലേ കഴിക്കാന്. ഇവിടേക്കെ മോരു കറി ഉണ്ടാക്കല് കൊറവാ.
അതെയോ ആഹ്
നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടാ. ഇവിടെ മീൻകറി ക്യാബേജ് ഉപ്പേരി.
ആഹ് ഇന്ന് മീൻ കിട്ടുവോ? ഇന്നലം വാങ്ങിച്ചിട്ടുണ്ടാവുലേ?
ആഹ് ഇന്നലെ വാങ്ങി വെച്ചത്.
ആഹ് വെള്ളിയാഴ്ച പിന്നെ ഇതിലെ മീനൊന്നും വരലില്ല.
ഏഹ് നമ്മളവിടെ അങ്ങനെയൊന്നുല്ലട്ടോ ചെല നാട്ടി ട്ടിലൊക്കെ ഉണ്ടാവൂല്ലോ വെള്ളിയാഴ്ച നല്ല സ്പെഷ്യല് ഒക്കെ ഉണ്ടാക്കുന്ന നമ്മക്ക് വെള്ളിയാഴ്ചാ സ് സാധാ ദിവസം പോൽത്തന്നെ.
ആഹ് ഇവിടെ പിന്നെ ഉണ്ടാക്കും ഞങ്ങള് ബീഫ് ഉണ്ടാക്കും അല്ലെങ്കി നെയ്ച്ചോറ് ഉണ്ടാക്കും അല്ലെങ്കി അതെങ്ക് അതെയൊർ പിൻ നെയ്ച്ചോറോ അല്ലെങ്കി ബിരിയാണി അല്ലേ പിന്നെ വെറും ചോറും മോരും ഇങ്ങനെ ബീഫ് എരട്ടും ഉണ്ടാക്കും പപ്പടം ഒക്കെ ഉണ്ടാക്കും.
നമുക്കും ആഴ്ച്ചേല് ഇങ്ങനെക്കെ ഒര് സ്പെഷ്യൽ ഡേ ആയി കാണുമല്ലേ നമുക്കും അങ്ങനെ വെറയ് റ്റി ഫുഡ് കഴിക്കാൻ പറ്റൊള്ളു ഏയ് ഇവിടെ അങ്ങനെ കൊറവാ. ഇവിടെ എല്ലാ ദിവസവും പോലെ തന്നെ.
ഒരേമാരി മാറ്റൊന്നും ഉണ്ടാവൂലാല്ലേ.
ഇല്ല ഇല്ല പിന്നെ പണിയൊക്കെ നമ്മു നേ വെള്ളിയാഴ്ച നമു പണിയൊക്കെ മു നേര ത്തെ കഴിക്കാൻ തോ
ആഹ് ജുമാക്ക് പോവുമ്പക്ക്
ആഹ് അതെ. എന്റെ കുട്ടിയളൊക്കെ ഉണ്ടാവും സ്
ആഹ് രണ്ടാളുണ്ട് രണ്ടാളും പോയി സ്കൂൾക്ക് പോയിട്ടുണ്ട്
അതെ സ്ക്കൂളി പോയി കഴിഞ്ഞാ പിന്നെ പണിയൊക്കെ വേം കഴിയലുണ്ടാവുല്ലേ
ആഹ് വേം കയ്യും ഇഞ്ചിയും
എന്താ അവിടുത്തെ കാലാവസ്ഥൊക്കെ
മഴയാണ് ഇപ്പം ഇന്നും ഇന്നലൊക്കെ മഴന്നെയാണ്
ആഹ് ഇവിടെയും അങ്ങനെ തന്നെ എ ഇപ്പം വെയിലെല്ലാം അറക്കുന്നില്ല ഫുള്ള് മൂടി കെട്ടിയ കാലാവസ്ഥ
അതന്നെ ഒന്നും പൊറത്ത്ക്ക് എറങ്ങണ്ട
ആഹ് രാവിലെ ഒന്നും എണീക്കാൻ തോന്നൂല മയൊണ്ട്
അതന്നെ പിന്നെ മദ്റസ ഇല്ലാത്തോണ്ട് പിന്നെ വൈകി എനീച്ചാലും കൊഴപ്പം ഇല്ലല്ലോ
ആഹ് ആ ഇന്ന് മദ്രസ് ഉണ്ടാവില്ലേ
മദ്രസൂ ഇല്ലല്ലേ മറ്റേത് ആറ് മണിക്ക് മദ്രസ്
ശനിയും ഞായറും മദ്രസ ഉണ്ടാവൂലേ
ആ മദ്രസിണ്ട് അപ്പൊ അ ഒര്അര ഒരു മണിക്കൂർ എസ്ട്രായെടുക്കും
അതെയാ
അപ്പോ എ രാവിലെ ആറ് മണി മുതല് എട്ട് മണി വരെ ഇണ്ടാകും മറ്റേതെ ട്ട് മണി മുതൽ പത്ത് മണി വരെ അങ്ങനെ രണ്ട് ടൈമായിട്ട് എടുക്കും
പ്പണ്ടാവൂലേ ശനിയും ഞായറൊക്കെ ഒരേ സമയ ഒരു സമയത്തല്ലല്ലേ ഇണ്ടാവാ ആ വൈകുന്നേരം ചായക്കൊക്കെന്താക്ക്ന്ന്
എങ്ങനെ
വൈകുന്നേരം ചായക്കൊക്കെന്താക്കല്
ചായക്ക് ചെലപ്പോ ബീഫും പൂളിയും ഉണ്ടാക്കും അല്ലെങ്കില് എന്താ പൂള മാത്രം ഒറ്റക്ക് അങ്ങനെ എന്തേലും ഒക്കെ ആയിട്ട് ഇണ്ടാക്കണം പിന്നെ മക്കള് സ്കൂളിട്ട്ന്ന ഓല പിന്നെ ചോറന്നെ കഴിക്ക എണ്ണക്കാടി പിന്നെ ഓല് പൊതുവെ ഒഴിവാക്കിക്കയാണ്
ഹ നല്ലതാണല്ലോ എണ്ണക്കടികഴിച്ചാ തന്നെ ഇപ്പൊ ഇവിടെയൊക്കെയെണ്ണക്ക് മുഖത്തൊക്കെ കുരുണ്ടാവാൻ തൊടങ്ങിയ്ക്ക്
ആ ഹ് അതാണേയ്
നല്ലതല്ലല്ലോ പഷേ കഴയിക്കാൻ നല്ല രസാ വൈകുന്ന ഇപ്പൊ പ്രത്യേകിച്ച് മയയായതോണ്ടൊക്കെ
മൈ അത
ആ ചൂടുള്ള ചായ ഇങ്ങനെ പൊരിച്ച കടിയൊക്കെ ചൂടോർക്ക് കയിക്കാൻ ഭയങ്കര രസ
അതൊക്കെ രസാണ്
ആ നമ്മള് വീട്ടിലിണ്ടാക്കിയാലിപ്പ കയ്ക്കാത്താളാണെങ്കിലും കയ്ച്ച് പോകും ഇങ്ങനെ കടി കാണുമ്പോ
അതെയതെ കടിങ്ങനെ കാണുമ്പോ സിറ്റോട്ടിൽ നല്ല മയ സിറ്റോട്ടിലിര്
ആ അത്പ്പോ എ എത്ര ഒഴിവാക്കിയ ആൾക്കാരാണെ കാണുമ്പോ കയ്ച്ചു പോവും
കയ്ച്ച് പോകും അതാണ്
നിങ്ങള് വീട്ടിലിണ്ടാക്കല്ണ്ടാവൂലല്ലേ
ഞങ്ങള് ചെ എപ്പളേങ്കിലൊക്കെയിണ്ടാക്കും പ സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ ആഉമ്പോ അങ്ങനെയൊക്കെ മ ധരങ്ങളിണ്ടാക്കുമ്പോ ഇണ്ടാക്കും അല്ലെപിന്നെ എപ്ലേലും അല്ലെങ്കില് പിന്നെ
നമ്മളിവിടെ നോമ്പിനാ കൂടുതലായിട്ടും പൊരിക്കടി ഉണ്ടാക്കുന്നതാണ് അപ്പമ്മള് വിചാരി ക്ക നോമ്പ് കയ്ഞ്ഞാലും എ ഇണ്ടാക്കിക്കൂടെ പഷേ യത്പിന്നെ നടക്കൂല
നടക്കൂല പിന്നെ അധിക അതൊക്കെ ഒരു പിന്നധിക ചെലവായിട്ട് തോന്നി
ആഹ്അത് പിന്നെ ചെലവായി തോന്നി നോമ്പിന്റെ സമയത്ത് എങ്ങനെയാലും എങ്ങനെല്ലോ ഉണ്ടാക്കി പോകും
അതാണ് ആ നോമ്പ് തൊറക്കുമ്പൊക്കെന്തേലും വേണല്ലോ മ്ച്ച് പിന്നൊന്നും വേണ്ടാർക്കും പിന്നെ പത്തിരിയന്നെ ചെലപ്പടുത്ത നോമ്പിനൊക്കെര് ഇണ്ടാക്ക
അതന്നെ അതേപോലെ പായസൊക്കെ പായസൊക്കെ പെരുന്നാ എപ്പോഴും കൈ കുടിക്കാൻ പൂതിയാവും പക്ഷേ പെരുന്നാക്ക്ണ്ടാക്കുമ്പോ അങ്ങ് ഇണ്ടാക്കിപ്പോവും പിന്നെ അയിനായിട്ട് ട്ട് സാധനം വാങ്ങി ഇണ്ടാക്കൂല
ഉം ഉം
മ്മ് മ്മ്
അത് പിന്നെ വേറ്ത്തെ വേറെ രസാണല്ലോ പെര്ന്നാക്കെക്കെന്താ ഫുഡ്ണ്ടാക്ക്യേ
അതൊക്കെ അന്നെന്നെ ഒര് കു കുടിക്കാ അന്ന് പെരുന്നാ പായസൊന്നുല്ലെങ്കിതന്നെ ഒര് രസണ്ടാവില്ല പെരുന്നാള് പറിന്നെന്നെ ഫുഡ്ഡയിക്കാന്
ആഹ് എന്ത് ഫുഡാണ്ടാക്കല് ഇങ്ങള്
നമ്മള് ഇവടെ ബിരിയാണി കൂടുതലും ഇണ്ടാക്കല് അല്ലെ മന്തി മന്തി പിന്നെ വീട്ട്ന്ന് ഇണ്ടാക്കിയാലത്ര റെഡിയാവൂല
ആഹ് അത് ഹോട്ടല്ന്നന്നെട്ടണല്ലേ
ആഹ് ഹോട്ടല്ന്ന് ഓല് ആ കുയീലൊക്കെ എറക്കിച്ചാ ആ ഒരു രുചി എത്രേയാലും നമ്മള് വീട്ടില്ണ്ടാക്കുമ്പോ കിട്ടൂല അതോണ്ട് വീട്ടിലിണ്ടാക്ക്ന്ന മന്തിഷ്ട്ടല്ല
ഏഹ്
ഇവടെ മന്തിണ്ടാക്കാന്നൊക്കുമ്പോറിമ്പോ ഞാൻ പറയൂ ആ മന്തി വാങ്ങ്ന്ന പൈസ മതിയല്ലോ പൊറത്ത്ന്ന് വാങ്ങാനെന്ന് അപ്പൊ ഇവട്ന്ന് വന്നാല് നല്ലത് കഴിച്ചൂടേന്ന്ങ്ങനെ പറയും
ഏഹ് ആഹ്
അമ്മള് വീട്ടില്ണ്ടാന്നാണല്ലോ എത്രയാലും നല്ല ഭക്ഷ
ആരാ ഇണ്ട ഇണ്ടാക്ക മന്തിയൊക്കെ വീട്ട്ല് ആഹ് അൽഫാമൊക്കെ ഇണ്ടാക്കല്ണ്ടോ അതോ
ഇല്ല അൽഫാമ്ണ്ടാക്കൂല നമ്മള് അല്ലാണ്ട് ചിക്കനല്ലാണ്ട് നോർമലായിറ്റ് പൊരി ച്ചിട്ട്ണ്ടാക്കല് നിങ്ങള് മന്തിയൊക്കെണ്ടാക്കൊ
ഞങ്ങള് ഇവടെ എടക്ക് ഇണ്ടാക്കല്ണ്ട് പക്ഷെ ഇവടെ അധികേറും ഇബല് ഇമ്മാക്കും ഇപ്പക്കൊന്നും ആ ബസ്‌മതി അരി ഇഷ്ട്ടല്ല
ആഹ് ആഹ് പിന്നെ മന്തിയൊക്കാവുമ്പോ ആ അരിയോണ്ടല്ലാണ്ട് രസണ്ടാവൂലല്ലോ ബിരിയാണ്യോക്കമ്മക്ക് ഏതരിയും ഇട്ക്കാലോ
ഇട്ക്കാ ബസ്മതിര്യോണ്ടും ബിരിയാണിണ്ടാക്കിയാ വേറെ ടേസ്റ്റാ നല്ല രസ്‌
ആഹ് നല്ല രസാ ബസ്മതിര്യോണ്ട് ബിരിയാണിണ്ടാക്ക്യാല് ആഹ് ആഹ്
അപ്പൊ ഞങ്ങള് പിന്നെ ഓല്ക്ക് രണ്ടാൾക്കും അത് ഇഷ്ട്ടല്ല അതോണ്ട് പിന്നെ വല്ലാതെ അത് ഇണ്ടാക്കലില്ല ഇബടെ കാര്യായിട്ട് ബിരിയാണി നെയ്ച്ചോറ് അതൊക്കെ തന്നെ ഇണ്ടാക്ക കാരണം ഓല്ക്ക് ഇഷ്ട്ടല്ലാത്തൊണ്ട് നമ്മള്ണ്ടാ ക്കീട്ട് കാര്യലല്ലോ ആഹ് അപ്പൊപ്പിന്നെ ഞങ്ങള് കാര്യായിട്ട് പൊറത്ത്ന്ന് കഴിച്ചു ആഹ് അതാണേ പിന്നിം രണ്ട് പ ഭക്ഷണം ഇണ്ടാക്കണം അതൊക്കെ നമ്മക്കെന്നെ റിസ്ക്കല്ലേ
ആഹ് ആഹ് നമ്മള് എപ്പളും എങ്ങനെങ്കിലും പണി കഴിഞ്ഞിട്ട് വെറ്തെ ഇരിക്കാലോന്ന് ആലോയിക്കല്
അതെ
പക്ഷെ എന്ന് ഇപ്പൊ ഇന്നൊന്നും ഉമ്മവടെല്ല ഉമ്മ ഉമ്മാന്റെ വീട്ടില് പോ പോയെ ഇന്നാ ഒന്ന് അട്ക്കളെത്തേ പണി എത്രട്ത്താലും തീരൂല്ല
കയ്യ്ണ്ടാവൂല
ആഹ് കഴിയ്ന്നില്ല എത്രട്ത്താലും കറിയൊക്കെ വെക്ക്മ്പോ യൂട്യൂബൊക്കെ നോക്ക്യാ വെക്കാ ഒരു വീഡിയോ കാണുമ്പോ ചെലപ്പോ നമ്മളെ വീട്ടില് അയില്ള്ള എന്തേലും സാധനണ്ടാവൂല അപ്പൊ വേറെ വീഡിയോ എട്ത്തോക്കും അങ്ങനെന്നെ കൊറെ സമയം പോവും ഒന്ന് ഉർളക്കേങ്ങിന്റെ കറി
ആഹ് യൂട്യൂബൊക്കി ഇണ്ടാക്കി?
അല്ല അത് ഉമ്മ പറഞ്ഞെന്ന് ഉള്ളി മാത്രം ഇട്ട്ട്ട് കുക്കറ്ല് നമ്മള് വേവിക്കൂലേ
ആഹ്
മഞ്ഞപ്പൊടിം ഉള്ളീം ഉർളക്കേങ്ങും മാത്രം
ആഹ്
കുക്കറ്ല് വേവിച്ച് വെള്ളം പാറ്ന്ന്ട്ട് അത് നല്ല രസാ കഴിക്കാന് നമുക്ക് എള്പ്പത്തില് ഇണ്ടാക്കി ഇല്ല കടുക് കടു മസാലപ്പൊടി ഒന്നും വേണ്ട നമ്മള് കുരുമുളകിന്റെ പൊടി മതി നല്ല രസമാ അത് കഴിക്കാൻ പത്തിരിക്കൊക്കെ
ആഹ്
ഉം നിങ്ങള ഒന്നും ഉണ്ടാക്കലില്ലേ
ആഹ് ഞാൻ അങ്ങനെ അങ്ങനെ ഇണ്ടാക്കാടിലായിക്ക് വേറൊന്നിടൂല്ല
ഇല്ല ഇല്ല അവള് വെളുത്തുള്ളി ഉള്ളി വാട്ടിട്ട് അതില് ഉരുളക്കിഴങ്ങ് ഇട്ട്കൊടു കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ പച്ചമുളകും പച്ച കളറായിക്കും കറി ഉണ്ടാവുക പേസ്റ്റ് പോലെ അല്ലാ ഇണ്ടാവുക ആഹ് മുളക് പൊടി തീരെ ഉപയോഗിക്കില്ല
ആഹ്ആഹ്
പെട്ടെന്ന് കഴിയും ഉമ്മ അല്ലെങ്കി പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ എങ്ങനെ
ചോറ്റുക്കൊക്കെ അത് കൂട്ടിട്ട് കഴിക്കുവോ ചോറിന്
ചോറിന് അത് കൂട്ടി കഴിക്കാൻ പറ്റൂല്ല നമ്മള് കടിക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ
മാത്ര ഞാന് ചോറിനുള്ളപ്പം ഞാൻ കേട്ടിട്ടുള്ള ചോറിനും ഇങ്ങനെ ഉണ്ടാക്കില്ല അതാ
ആഹ് ചോറിന് ചോറി നമുക്ക് എപ്പോഴും ഏരുവള്ള കറിയ-
ആഹ് ന അതെനിക്ക് വേണ്ടതാ പിന്നെ നമ്മള് കുക്കറിൽ ഉുള്ളിയും കേങ്ങും ഇട മഞ്ഞോൾ ഉപ്പ് ഇട്ട്ന്നെ പചൊല്ക്കിട്ട് വേവിച്- ച്ചിട്ട് പിന്നെ കടറക്കുക ലാസ്റ്റ് ആഹ് ഞങ്ങത് ദോശക്ക് ആഹ് അപ്പത്തക്കൊക്കെ ണ്ടാക്കും ആഹ് ഈ സ്റ്റു ഇവിടെ സ്റ്റൂ ആാണ് അറിയ ഞങ്ങൾതിനെ തക്കാളി ഇടൂലാ
ഇല്ല തക്കാളി ഇടൂല്ല തക്കാളി ഇടുന്നോല് ഇടുന്ന ആൾക്ക് ചിലരുണ്ട് ചില ആൾക്കാര് ക്യാരറ്റ് ഒക്കെ ഇടും തേങ്ങരച്ചിട്ടും വെക്കാല തേങ്ങടിച്ചാൽ നല്ല രസം ഉണ്ടാവല്ലോ
അഹ് ആഹ് അഹ് നമ്മള് ദോശക്ക് ക്കണ്ട മസാല ദോശക്കൊക്കെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുല്ലോ
ആഹ് അത് ഇസ്ദ്ൻ ഇത് പിന്നെ എളുപ്പപ്പണി
ഏഹ് ഏഹ്
എളുപ്പത്തിൽ വേണ്ടായിക്ക കൊറെ തക്കാളിയക്കെ മുറിച്ച് ങ്ങനെ ണ്ടാക്കണ്ട എങ്ങനെ?
ഇമ്മ എപ്പളാ വെര?
അമ്മ ഇപ്പോ നാളെ വരണം പറഞ്ഞു ഇവിടെ എല്ലാവർക്കും പനിയാ പനിച്ചിട്ട്- പനി മാറിയിട്ട് പിന്നെ പണിയൊക്കെ തുടങ്ങുമ്പോ അല്ലേ പനിച്ച പിന്നെ മേലും കൈയും ക്ക വേദന അല്ല അവിടെ അനിയത്തിണ്ട്
ഓഹ്
ഓള്ക്കൊക്കെ പനിയാ
ആഹ്
പ്പ എല്ലായിടത്തുണ്ടല്ലോ പനി എങ്ങനെ?
ഇമ്മെന്താമാന്റെ വീട്ടിക്ക് പോയതപ്പോ?
കല്യാണം ണ്ടായിരുന്നു മ്മാന്റെ ആങ്ങളന്റെ മോന്റെ അപ്പൊ കല്യാണം കഴിഞ്ഞു പിന്നെ അവിടെ നിന്നു ഞങ്ങളൊക്കെ അപ്പ തന്നെ പോന്ന് ക്ലാസ് ണ്ടല്ലോ വർക്കൊക്കെ
ആഹ്
അപ്പൊ മ്മ ഇപ്പ നാളെ വരുള്ളൂ
എന്നാ കല്യാണ അപ്പൊ?
കല്യാണ പ്പൊ കഴിഞ്
ഇന്നലെ
ആഹ് അല്ല ഈ ഞായറാഴ്ച കഴിഞ്ഞു പിന്നെ മ്മാന്റെ വീട് കുറച്ച് ലോങ് ആണ് അപ്പോ എപ്പോഴും ഇങ്ങനെ പോകൊന്നില്ല കൊല്ലത്തില്
ണ്ടല്ലോ അപ്പൊ ഇനി സൽക്കാരം കൂടി കഴിഞ്ഞ് പോരാനായിരിക്കും
ആ അങ്ങനെ കൊല്ലത്തി ഒരു വട്ടൊക്കെ പോവുള്ളൂ അപ്പൊ പോകുമ്പോ കുറച്ച് നിൽക്കും
ഏഹ് അപ്പൊ ഈ മാത്ര വീട്ടിലുണ്ടാവ
അല്ല താത്ത ണ്ട് അനിയത്തിണ്ട് ഞങ്ങ എല്ലാവരും ഉണ്ട് അപ്പൊ മ്മാണല്ലോ അടുക്കളത്തെ പണിയെടുക്കലേ
ആ ന്റെ ഉമ്മയാണ് പോയിക്കണത്
ആഹ്
ആഹ് അപ്പൊ പിന്നെ എന്തായാലും പൊതുവേ മടിയായിരിക്കും
ആ മടിയടിക്കപ്പ ആ പണിയെടുക്കാൻ പറ്റുന്നില്ല അടുക്കളത്ത് തീരുന്നില്ല പണിയെടു- ത്തെട്ട്
എടുത്തിട്ടും എടുത്തിട്ടും തീന്നുന്നുണ്ടാവില്ല ഞാൻ പാത്രം മോറിയാലോന്നും തീരൂല
ആപ്പൊ മ്മ പറയൂ ഇങ്ങനെയൊക്കാ ഞങ്ങളും എടുക്കലേന്ന് ഞങ്ങക്കും കഴിഞ്ഞിട്ടൊന്നും അല്ല പണ- എടുക്കാൻ എടുക്കാണല്ലോ വിചാരിച്ച എടുക്കുന്നതാണ്ന്ന് എത്ര എടുത്താലും തീരുലല്ലോ അടു-
അത് അടുക്കള പണി തീരൂലാ എടുക്കണോ ല് അങ്ങനെ എടുക്കും പരത്തോണലങ്ങനെ പരത്തും അത പാത്രം കഴ്കിയ തീരൂല പെരുകയായിരിക്കും കു കൂടുതൽ ഓരോന്ന് കേഴ്കിയെടു ത്തെ കുമ്പുകുണ്ടാവും പിന്നെ അടുത്തിങ്ങനെ കൂടി കൂടി വെരിയാരിക്കും
കൂടിവെരും ഇപ്പ കൊറെ ആൾക്കാരൊള്ള വീടുവാണെ പിന്നെ പറയേണ്ട
ആഹ് അതെ അതെ ഞങ്ങളൊക്കെ ഇവെടെ കൊറെ ആൾക്കാരൊണ്ട്
ആഹ് അപ്പൊ നമ്മള് നമ്മള് മാത്ര നമ്മള് എടുത്ത പാത്രം നമ്മള അപ്പപ്പ കൈകി വെക്കും ഔ ന്റമേ അപ്പ- അപ്പൊ എടുത്ത പാത്രം നമ്മെള് മാത്രം നോക്കിട്ട് കാര്യമില്ല. അല്ലേ എല്ലേരും ഒരുപോലെ എടു ത്ത പാത്രം കഴുകി വെയ്കാണെ നമുക്കത്ര പണി ഉണ്ടാവില്ല. അതൊക്കെ നമ്മള് പറയലല്ലേ ഉണ്ടാവു. എന്നാ ശരിട്ടോ.